ലോ കേക്ക്‌ല്ലേ ആ പറഞ്ഞോളി എന്താ വിശേഷൊക്കെ സുഖാണ് ങ്ങനെ പോണ്ട്
ആഹ്
ഉം ഓ ചോറ്ന്ന്
ആ ഉച്ചക്ക് കെടക്കലൊക്കെണ്ടോ
ഇല്ല ല്ല
ഞാനങ്ങനല്ല ഞാൻ കൊറച്ചടിച്ച ഡ്രെസ്സൊക്കെ ഒന്ന് അടിക്കാണ്ട് അപ്പൊ ഞാൻ ഇവരെ ഉറക്കിയിട്ട് വേണം മക്കള ഉറക്കിയിട്ട് വേണം അടിച്ചാനിക്ക
എന്തൊക്കെ അടിക്കോ ഡ്രസ്സൊക്കെ
അല്ല മാക്സി മാക്സി അടിക്കും ഷേപ്പാക്കും എടുത്തടിക്കും
ആഹ് ശരി ഞാനും അടിക്കും കീറിയതൊക്കെ അടിക്കും അല്ലാതെ ഒന്നും അങ്ങനെ എനിക്കറിയില്ല തയ്യലൊക്കെ പോയിനി പോയിട്ടൊന്നും ടൈം ആയില്ല കീറിയതൊക്കെ അടിക്കു പിന്നെ ഷേ പ്പാക്കൂ അങ്ങനൊക്കെ ആക്കല്ലാതെ
ആഹ്
മിഷൻ ചവിട്ടാൻ പഠിച്ചത് ച്ചി അത്രേ ഉള്ളൂ
ഞാ ൻ്റെ എന്റെ മാക്സിക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒരു മൂന്നാലെണ്ണം ആഹ് ഒരു നാലഞ്ചെണ്ണം അടിച്ചിണ്ടാവും ക്ഷീലെടുത്താണ്ട് പിന്നെ മൂത്തച്ചിക്ക് ഏട്ടത്തിക്ക് അങ്ങനെ അടിച്ചെടുത്ത്
ആഹ് ആഹ്
പിന്ന പുറമേക്ക അങ്ങനെങ്ങട്ട് ഇതായിട്ടില്ല ഞാൻ ന്ന്ച്ച ഒന്ന് പഠിക്കാൻ പോയി ക്കാണ്ട് ഒന്ന് ഒരു മാസെങ്കിലും ഒന്ന് പഠിക്കാൻ പോയാന്ന ഇതാരുന്നു മാക്സി മാത്രം
ആഹ് ആഹ്
ടൈപ്പ് മാത്രല്ല പലയ ടൈപ്പ് ഒരു അഞ്ചാറ് ഇതുണ്ടല്ലോ
ഓഹ്
പല മോഡലും അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കണം ഇതാക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒരു ബിസിനസ്സാക്കി തുടങ്ങിയാലൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു
ആഹ് ശരി അങ്ങനെയാണെങ്കിൽ ലോണൊക്കെ കിട്ടുവോ അങ്ങനെ നമ്മള് തുടങ്ങവാണെങ്കിൽ ലോണ ഒക്കെ കിട്ടുല്ലോ
ആഹ്ഇപ്പൊ എഴുതി കൊടുക്കലുണ്ടായിന്പ്പൊ മുത്തശിപറഞ്ഞ് നമ്മുക്ക് അങ്ങനെ ആയാലോ വറ അപ്പൊ എനിക്കൊരു പേടിമേ ശരിയാവോ ശരിയാവോ
അത് അങ്ങനൊക്കെ റെഡി ആകും നല്ലോണം ഒരു മാസം അടുപ്പിച്ച് പഠിക്കാൻ പോയിട്ട് മാക്സിമം തുടങ്ങിയാ മതി അവനാന് കുറച്ച് അടിച്ച് ഇട്ട് നോക്കുക
ആഹ്
പിന്നെ അങ്ങനെ അങ്ങനൊയിട്ട് പിന്നെ കൊറച്ച് അങ്ങനെ അടിച്ചു തൊടങ്ങിനോക്കൂക.
വെട്ടി തന്നാണ് ഞാൻടിച്ചോളും
അതെ ഒരാള് വിട്ടാനും ഒരാൾ അടിക്കാനും നിന്നാ മതി.
ആഹ്
ഒന്നമതെ പ്രശ്നല്ലില്ലോ
ആ വെട്ട് അടി കെണേലാറ് വടി വെട്ടാ തന്നെയാ അളവും കാര്യങ്ങളൊക്കെ ആഹ ഡബിൾ എക്സ് എല് ഡബിൾ എക്സ്ല്എല് ആ പിന്നെ നമ്മള നഞെക്ക് വാങ്ങി വെക്കാണ് കുഴപ്പില്ല അത് തീരെ പ്രയാസം ചില പെട്ടെന്നാവും നോട് നെക്കൊക്കെ ഡിസൈൻ ചെയ്തുണ്ടാക്കാനാണോ പണി
ആ
ഞാൻ അടിച്ചു പക്ഷേെനൊക്കെ ധൈര്യട്ട വേറെത ആ കടിച്ചെടുക്കുമ്പോ എനിക്കരു പേടി
ആ ശരി
അ മുന്നേ മേക്സി അങ്ങനത്തൊക്കെ ഷേപ്പ ആക്കുമായിരി
കുട്ടികക്ക് ഡ്രസ്സ് കൊടുപ്പന്ന് അരച്ചു കൊടുക്കൂല്ലേ
ആ് ഞാൻ എന്റെ പക്കക്ക് അടി ഒരാൾക്ക് വല്യോക്ക് ഞാൻ കൊറച്ചടിച്ചി മറ്റ ക്കെ ഇടക്കെ ഇടാൻ വേണ്ടിയാണ് ഓക്ക് ഡ്രസ്സ്‌ ഇടാൻ മടിയ വീട്ടന്ന് ഡ്രസ്സ് ചൂടടുക്കനാണ് അഴിച്ചോടു അപ്പോ ഓക്ക ഞാൻ വല്ലതെ അടച്ച എന്റെ അനിയത്തിന്റെ കുട്ടിക്ക്ഞാൻ കുറെേ അടിച്ചടുത്തന
ആ
ഞാ ഓള് ഓോ്രസ്സും കാര്ങ്ങളൊക്ക കൊണ്ട വരുമ്പോ ഒക്ക ഞ ഉടുപ്പ് കാര്ങ്ങളൊക്കെ അടിച്ചെടുക്കണ്ടായിരുന്നു
ഞാൻ പിന്ന ഇവിടെ നമ്മള് ടൈലർ ഷോപ്പ് പോയല്ഞമ്മുക്ക് നല്ല തുണി കിട്ടു എന്ന് വച്ചണ്ടേ ഈ വെട്ട കഷ്ണംല്ലേ അത് കൊണ്ടപോന്നട്ട് ഞൻ കൊറ ചവിട്ടി അടിച്ചു നമ്മളെ പുരേക്ക തന്നെ
ഏ ആ ചവിട്ടിയ അടിച്ച അതേപോലെ തന്നെ ചവിട്ടി അടിച്ചപ്പോഴെ ർമ്മ ഈ അ ആ നമ്മെ ബോയ്സിന് ഷർട്ടുകൾ ഉണ്ടാവല്ലേ
ആഹ
ആ ഷർട്ടുകളെ ബേക്ക് ഭാഗം നല്ല ഇതുണ്ടാവുമല്ലോ വീതിണ്ടാവുമല്ലോ
ആൾ വെച്ചാതി അടിയിൽ
ആ അടിയിലും മേലെ അത് വെക്ക ഉള്ളിലും കണ്ട അതിന്റെ കയും അതിന്റെ പീസുകളൊക്കെ ഉള്ളിലും വെക്കുക നമ്മള് വേണ്ടാത്ത കഷ്ടങ്ങൾ ഉള്ളിൽ പൊറത്തും മേല നല്ല ഈ ഇത് ഷർട്ടുകൾ വെക്കുക ബേക്കബാഗ തണങ്ങട്ട് ഒരു മുട്ടു സൂച്ച്ി ചുറ്റും കുട്ടിയ കുത്തി കൊടുക്കാണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുംൊക്കെ ഒന്ന് കൂട്ടി അടിച്ച കൊടുക്കുക അത് ഉള്ളിൽ പെടുന്നത്തി കഷ്ടം കുത്രങ്ങളൊക്കെയ
ആഹ
കളർ നമ്മളെ പാൻറ് ഒക്കെ ഉണ്ടാാവുമല്ലോ മറ്റേ ചുരിദാറിൻ്ന്റെ പാാന്റ് വരെ ഇ ഒരു പോലീസ്ുകാർ കൂട്ടില്ലേ
ആഹ ആഹ്
ആ അതിറെ ഒരു രണ്ട് സെന്റിമീറ്റർ രീതിയില് അതിറെ വക്ക് വെച്ച് കൊടുക്കുക നമ്മള് ഈ ചവിട്ടി ാ ചുറ്റുപാഗുമ്പക്ക അത് അപോലെ തന്നെ സെന്റർ കുടിമക് ചതുരത്തിലാക്കിയാണ് പിക്കെ അങ്ങ വെച്ചാ നല്ല പണ്ടാവും ഞാൻ കൊറ ആ ഞാൻ ഇവിടെ അച്ഛന് ഒന്നി രണ്ടണ്ണം
ഞാൻന്ന്ന്നിട്ട് ഇവിടെട ആ ടയർ ോക്ക് പോയപ്പോല പുതിയ ചുറദാർണ പീസ കൊയി വക്കല്ലോ അങ്ങന അത് തിന്നന്ന് അത് തൊന്ന അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ ഇണ്ടായിന് വേറെ നല്ല കഷ്ണങ്ങൾ എന്നിട്ട് ഞാൻ റൗണ്ട് ആാക്കി പാത്രം വെച്ച് വട്ടപാത്രം വെച്ച് മുറിിച്ചച്ച് റൗണ്ട ആാക്കി എന്നിട്ട് ഞാൻീഈ കഷ്ണം വഴിച്ച അടിിച്ചു ചീ ഇതട്ട അവിടെ ചന്ത ഉണ്ടായിരുന്നു ഓണച്ചന്ത
ആഹ ആഹ
അവിടെ കൊണ്ടുപോയി കടിവിറ്റ് പ്രാവശ്യോ അന്നത്ര എഴുന്നൂറോ എഴനൂറ് പേട്ട കിട്ടി ഓരോന്നിനും നൂറ് പീച്ച് വെച്ചിത കൊടുത്ത തോർപ്പിച്ച വെച്ചാ കൊടുത്ത് അടുത്ത ഓണ അത്തേക്ക് നമ്മള് ഇക്കല്ലേ അടിച്ചുണ്ടാക്കണം ചെറുതാക്കി മുറിച്ചിറാവും നല്ല ഭംഗിയില് പിന്നെ മടക്കി വെച്ച് അടിച്ചടിച്ചടിച്ചുണ്ടാക്കണം അങ്ങനെ ഒരു പ്രാവശ്യം ഞാന അങ്ങനെ ചെയ്ത് രണ്ടാത്തെ പ്രാവശതേ പോലെ ചെയ്ത് ഉം
നമ്മള് ത്രികോണ
അല്ല തീ ആ ത്രികോണം മാരിയാക്കി വച്ചിട്ട് വട്ട് വട്ടത്തിലാണ് ഞമ്മള പിന്നെ അടി തുണിവ വീരാ ചകട്ടിനോടുത്തുള്ള ഭാഗം വട്ടത്ത് അ
ഞാൻ കൊറെ പടിച്ചന അങ്ങനെ വാട്ടത്തില് വെച്ചാണ്ട് ത്രികോണ ആതെക്കും അത്തന്നെ ത്രികോടെ വെക്കാൻ പിന്നെ രണ്ട് സൈഡ് കൂടി ഒരു മട്ട കൊടുക്കല്ലോ അത് നല്ല ഭംഗി കാണ
ആഹ അങ്ങനെ തന്നെ ആഹ അങ്ങനെയടിച്ച യൂട്യൂബ് നോക്കി അടിച്ചാണ് യൂട്യൂബിൽ ഇണ്ടല്ലോ പലേ മോഡലും
ആഹ
ആ ചവിറ്റികളല്ലേ പക്ഷെ ഒന്നും ആയില്ലട്ടോ അതൊക്കെ എപ്പോഴും ഉണ്ട് കാരണം എന്താ വച്ചാല് പിന്നെ പുതിയേ തുണിയാണല്ല ഇത് വരിയാ
ആഹ
അപ്പൊ കൊറയാ നിൽക്കുവല്ലോ ചുരിദാർ പീസുകളൊക്കെ പുതിയ കോട്ടന്റെ ഇതൊക്കെ പുതിയതല്ലേ വരിക അതേപോലെ അന്ന് ഒരു അതാ രസം ആഹ അതെ പിന്നെ അതേപോലെ പിന്നെ ഇവിടെ ഇവിടെ ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് എന്തോ ഈ ബാക്കിറ്റ മറ്റേ ആണുങ്ങൾ ജെൻസിൻന്റെറത് അവിടെ ടൈർ ഷോപ്പ്ന്ന് കുറേ കഷ്ടം ന്ത ക ക അപ്പൊ അയിലട് പുതിയ പുതിയേ ഷർട്ട് പീസുകള് അങ്ങനെ ആ ഷർട്ട് പീസ് വെച്ച് ആ ആ ചവിട്ട് ഇപ്പപ്പോഴും പുതിയ തോലുണ്ട് ഒന്നും ആയില്ല ഞാൻ എന്താക്ക മോുകളിൽ ഇടും എപ്പോഴും ചവിട്ടിോട്ട തമ്മിട്ടാല് പിന്നെ വേ ചേറാവല്ലോ
ആഹ
ഞൻ മുകളിലിട്ട് മുകളിട്ട് എപ്പളും പുതിയ തോലക്ക് ഞാൻ താരക്കർക്ക കേല്ല കാരണം അത് എപ്പോഴെങ്കിലും ചവിട്ടമാര് വൃത്തി കിട്ടുവല്ലോ
ആ ആ് നമ്മള് ഞാൻ പറഞ്ഞ ഈഷർട്ടോന്റെ അടുത്ത ചവിട്ടി നമ്മള് അടുക്കള ഭാഗത്ത സുഖള മക് ചിലരൊക്കെ മാാക്സി ഇടാണ് മേ ഒക്കെ നമ്മള്ാലക്കയിൽ കൊളത്തിയൊക്കെ
ആതേൻ തടഞ്ഞ വോക്കും
ആഹ ആഹ അപ്പൊ ഞാാന അങ്ങനെ അടിച്ച പിന്നെ അതേപോലെ തന്നെ വട്ടത്തിന്നെ വെട്ടിക്കാണ്ട് പിന്നെ ഞാാന് ഒരു റാ മാതിരിയൊക്കെ വരച്ചാണ്ട് ആ ആ പെൻസില് പേനക്കെ കൊണ്ട് വരച്ചാണ്ട് ആ മോഡലില് ഓരോ കള്ളിയിൽ ഓരോ കളറക്കി വെച്ചങ്ങനെ അടിച്ചിട്ടായിരിക്കും പല അ അക്ക അ പോയി
ആഹ
ച
ചവിട്ട കിച്ച നല്ലാണ് പൈസ എടുത്ത് വാങ്ങണ്ടല്ല അപ്പ ഞമ്മൾ വേ അ ഇരിക്കുമ്പൾ നമ്മുക്ക ഒരുരു പണിയാണ്
ആഹ അപ്പൊ ഞാൻ മാക്സി ഇണ്ട ആാലുവാസിന്റെ കുണംന്ന് വെച്ച പരുന്നാക്ക്ി ഞാൻ കൊറച്ചൊക്കട അട കൊടുത്ത
പിന്നാക്കില്ലേ പെരുന്നാ അഴച്ച കൊടുക്കുമ്പോ കുറച്ച് പൈസ കിട്ടുമല്ലോ അല്ലേ
ആഹ് ഇവിടെന്ന് പറഞ്ഞപ്പ എല്ലാരും വീട്ടിലും മെഷീൻല്ലേ നമ്മുക്കി മാക്സിം നമ്മള
ഒരു മാക്സി അടിച്ച എത്രൂപ ഇട്ടു
ഞാൻ അവിടെ അൻപതാണ് വാങ്ങത് ഇപ്പ ആ അൻപത് പക്ഷെ ഇപ്പൊെ അറുപതൊ കായന് ഇറങ്ങ അൻപതാ വാഞ്ഞത്േ
ഏർ എവിടെപ്പ പെരുന്നാൾുടെ അന്ന് അടുപ്പിച്ചിട്ട് അറുപതാ വാങ്ങിയത്
അപ്പൊ എല്ലോടത്ത അറുപതായിന് ശേഷം ഞാൻ അൻപതാണ് വാങ്ങിയതുവരെ
ഉം അടുത്തുള്ളട നിന്നൊക്കെ ആക്പേ നമ്മൾ അമ്പതായാലേ വാങ്ങാൻ കയിയുള്ളൂ നമ്മൾ ഷോപ്പ് കൊടുക്കുമ്പോ എന്തായാലും അറുപ രൂപര് വാങ്ങൂ
അങ്ങനെല്ല നമ്മള് കൂല കൊടുക്കട അഞ്ച് കൊറക്കുമ്പ മ്മെ നമ്മുടെ അടുേക്ക് കാശചമറ മുട്ടുവള്ളേ
ആ അതന്നെ പത്തർപ്യ കൊറച്ചാലേ ള്ളു ആളെ കിട്ടുള്ളൂ അതും വാണം നോക്ക ആഹ് ച്ച് കൊറവാണേട്ട് എല്ലാര്ക്കും ല്ലോ അല്ലേ കു തരൂലല്ലോ അയമ്പത് റുപ്യ നഷ്ടൊന്നുല്ല്യലേ നൂലിൻ്റെയ്സ ഉം നൂലൈസട്ടും ലേ അയ്മ്പോർപ്പ്യ നഷ്ടൊന്നും ഇല്യാറ്യാ
ഏ ഇല്ലല്ല നഷ്ടൊന്നുല്ല
കുട്ടിയേക്ക് ശെരിക്ക് ഈ ഫ്രോക്കൊക്കെ യൂട്യൂബ് നോക്കി അടിച്ചാ മതിയല്ലോ ലേ ആ
ആഹ്
കുട്ടിയേക്ക് യൂട്യൂബ് നോക്കി അടിച്ചാ മതി ഫ്രോക്കൊക്കെ ആഹ് ആഹ് ആഹ് ചെറ്യേ കുട്ടികളെ അടിക്കാൻ കൊറച്ച് പണിയാണ്
ആ ഹലോ ഹലോ ഹലോ